ഹലോ.
എവിടാ ടീ എന്തൊക്കെയുണ്ട് വിശേഷം?
വീട്ടിൽ ആടീ ര്‌ വിശേഷൊന്നുല്ല ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടിരി ക്യാരുന്നു നീ കഴിച്ചോ?
ഓ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കൊറെേ നാളായല്ലോ കണ്ടിട്ട്?
തെരക്കൊക്കെ ആയിരുന്നു ഓഫീസിലൊക്കെ പോണാര്ന്ന്. അതാ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാന്നത്.
ഓ അങ്ങനെ പിന്നെ
പിന്നെ എന്തൊണ്ട് മഴയൊക്കെ ഉണ്ടായിരുന്നോ
ആഹ് മഴയൊക്കെണ്ട് ഇന്ന് പക്ഷെ മഴയില്ലായിരുന്ന കേട്ടോ കഴിഞ്ഞ രണ്ടു ദിവസം നല്ല മഴയായിരുന്നു ഇന്നും മഴയില്ല അപ്പഴാ ഇവിടെ അട്ത്ത് മൂന്ന് പിള്ളേര് ഒരു എന്തൊക്കെയോ എപ്പോഴും ഫോണിലാന്ന് അങ്ങനെ പിള്ളേരുടെ അമ്മ ഇവിടെയൊക്കെ വന്ന ആൾക്കാരോട് പറയുന്നതായിട്ട് ഈ പിള്ളേർ സ്കൂളിലൊക്കെ പോണെന്നും പറഞ്ഞ് പോയിട്ട് എവിടന്നൊക്കെയോ ഫോൺ കിട്ടി അങ്ങനെ ഫോണിലാണെന്നൊക്കെ
ഓ ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ ഫോൺ ഇല്ലാതെ പറ്റത്തില്ലല്ലോ എല്ലാരരും അതിന്ന് അഡിക്റ്റ് അല്ലേ
അതെ അതെ ഇത് കൊറച്ച് കൂടുതലാണ് കേട്ടോ
നമ്മളെ ടൈമിലൊന്നും നമ്മള സ്കൂളിൽ പഠിച്ച ടൈമിലൊന്നും നമുക്കങ്ങന ഫോൺ പോലും തരത്തില്ലായിരുന്നു ഓർമ്മയുണ്ടോ
സത്യം നമ്മള് സ്കൂളിൽ പഠിച്ച ടൈമില് ഇപ്പൊ നമ്മൾന്നാ ഫോൺണ്ടല്ലേ അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും അങ്ങനെയാണ് സമയമൊക്കെ പോയതെന്ന് നമ്മള എപ്പോഴാ ഉറങ്ങിയത് എന്ന ഒന്നും ഞൻ വയ്യ ഇപ്പഴാണെങ്കിൽ ഇപ്പൊ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആകുമ്പോഴേ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ
ആഹ് അതാ നമ്മളാണെങ്കിൽ മറ്റേ ടിവിയിൽ ടിവിൽ സിനിമ സീരിയൽ അങ്ങനെയൊക്കെ ഉള്ളത് അന്ന അങ്ങനെയല്ലായിരുന്നു പക്ഷെ ഇപ്പ അങ്ങനെയല്ല ഇ കൊച്ചു പിള്ളേർക്ക് പോലും ഫോൺ ഇില്ലാതെ പറ്റത്തില്ല ഫുഡ് കഴിക്ക ക്കാൻ പോലും ഫോൺ വേണം അറിയോ
അതെ ഇപ്പൊ നമ്മൾ എന്തെല്ലാം ന്യൂസാ കേക്കുന്നത് ഓരോ പിള്ളോര് ഫോൺ കൊടുത്തില്ലന്ന് പറഞ്ഞിട്ട് അമ്മേനേ അച്ഛനെയൊക്കെ ഉപദ്രവിക്കുന്നതും അവര് നല്ല സ്വന്തായിട്ട് ഓരോ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നത് ഒക്കെല്ലേ നമ്മളിപ്പോ കാണുന്നത്. ആ ന്യൂസൊക്കെ നീ കണ്ടായിരുന്നോ?
ഓ കാണുന്നുണ്ട് സ്ഥിരം അതല്ലേ. എന്നുവച്ചാ എന്നും ഒരു ഒരു ന്യൂസാണ് എപ്പോഴും അതിനെ കുറിച്ചല്ലേ. ഒരു ദിവസം തന്നെ എത്രോ ന്യൂസാ കാണുന്നത് സൂയിസൈഡ് അതിലോട്ട് വരെ പോകുന്നില്ലേ. പിള്ളേര്.
അ അതെ ഉണ്ട് ഈ രണ്ട് കുട്ടികൾ ഇവിടെ അടുത്തുള്ളതാ. അപ്പൊ അവരുടെ അമ്മ അവരെ തിരക്കി ഇങ്ങനെ ഇറങ്ങി എല്ലായിടത്തും അങ്ങനെ ചോദിക്കുന്നുണ്ട് എല്ലാ വീട്ടിലും. മക്കളെ കണ്ടോ എവിടെ പോയി എന്നുള്ള രീതിയില്. അപ്പൊ എല്ലാരും ചോദിച്ച് നിങ്ങളിങ്ങനെ തിരക്കുന്നത്. നിങ്ങള് കണ്ടില്ലേ എവിടെ പോയന്ന് അങ്ങനെ ഇവർ പറയുന്ന കേട്ട് ഫോൺ ത്തില്ലെന്നും പറഞ്ഞ് മൂത്ത് കൊച്ച് ഇങ്ങനെ പോയതാ. അപ്പൊ ഇളയ കൊച്ചും കൂടെ പുറകെ ഓടിന്ന്. എന്നിട്ട് ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട് അവിടെ ഒളിച്ചിരുന്ന് ഈ പിള്ളേറ്. ഫോൺ കൊടുക്കഞ്ഞിട്ടും ഒക്കെ.
ആ എന്തൊക്കെ ഉം ഇപ്പോഴത്തെ പിള്ളേർക്ക് ആണെങ്കി ഭയങ്കര ധൈര്യം കൂടല്ലേ.
അതാ ഇ ഇപ്പോഴത്തെ പിള്ളേർക്ക്.
ആഹ് ഇപ്പ പിള്ളേർക്ക് ഭയങ്കര ധൈര്യവും ഇതും കാര്യങ്ങളൊക്കെല്ലേ ഉം അത പണ്ട് നമ്മള് പഠി ആഹ് അങ്ങനെ. ക്കെയുള്ള ഇത് പക്ഷെ പണ്ടൊക്കെ നമ്മളെ ടൈമിലൊന്നും അങ്ങനെ അല്ലായിരുന്നല്ലോ. നമ്മളെ ടൈമിലൊക്കെ ആ അതാ ഞാനും ആലോചിക്കുന്നത്.
അതെ നമ്മള് അടക്കില്ലേ. നിക്ക് ചെയ്യാൻ വേണ്ടിട്ട് കുറെ വേറെ കാര്യങ്ങളുണ്ടായിരുന്നു. എന്ന് വച്ച നമ്മള് ഇതുപോലെ ടി വി ഒക്കെ കണ്ടിട്ട് അതെ.
ചില ദിവസ പ്രദേശങ്ങളിലൊക്കെ നമ്മള് കളിക്കാനും അപ്പുറത്തെ വീട്ടിലും അങ്ങനെയൊക്കെ അല്ലേ നമുക്ക് അടുത്തുള്ളവരൊക്കെ അറിയായിരുന്നല്ലോ. എന്തോ അവരുമായിട്ടൊക്കെ ഒരു കോൺടാക്ടും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നോ, ആന്ന് വെച്ചാ ആ സമയത്ത്. അത് എന്തോ ഉള്ളത് തന്നെ മറ്റേ കീപാഡ് പോലത്തെ ഫോൺ അല്ലായിരുന്നോ ഇങ്ങനത്തെ ഫോണൊന്നും അല്ലായിരുന്നല്ലോ.
അതെ അത് മാത്രല്ല ഇപ്പൊ നമ്മള് ഒരു വീട്ടിൽ ചെല്ലുവാണെങ്കിൽ. അവിടത്തെ പിള്ളോരൊന്നും പുറത്തൊന്നും ഇറങ്ങത്തില്ല. അവരിങ്ങനെ റൂമിലിരുന്ന് ഫോണിൽ ഗെയിമുകളൊക്കെ കളിച്ച് ഇങ്ങനെ ഇരിക്കും. നമ്മുടെ മുഖ മുഖത്ത് പോലും നോക്കത്തില്ല. എനിക്ക് ആ അതെ ഈ അടുത്ത സമയത്ത്.
പോലും ഇല്ല എന്ന് വെച്ചാൽ നമ്മള് ചെന്നാൽ നമ്മളെ അറിയാത്ത പോലും ഇല്ല. അങ്ങനെ ഒരു ഇതായിരുന്നു എന്ത് ചെയ്യാനാ ഇപ്പം ആ ഇതൊക്കെ മാറിയല്ലോ. എന്നുവച്ചാ പുള്ളേര് മാറിയില്ലേ.
അതെ പിന്നെ ഒരു കാര്യം കൂടി ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയൊക്കെ. ഉപയോഗിക്കുന്നത് നല്ലതാ ഈ കുട്ടികൾക്ക് കൂടുതൽ അറിവ് കിട്ടും. അറിവുണ്ടാവുന്ന രീതിൽ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ അത് നല്ലതാ. പക്ഷെ ഈ പിള്ളോരല്ലാം ഈ ഗെയിമും. അതായത് അവരുടെ പ്രായത്തിനേക്കാൾ കവിഞ്ഞ കാര്യങ്ങളും ഒക്കെ ഇതിലൂടെ സെർച്ച് ചെയ്ത് കാണുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പം, പല വഴിക്കോട്ട് പോകുന്നു
അതാ ഈ ഗുഡ് ന്യൂസ് അന്ന് ചെയ്തു കൊണ്ട് നല്ല കാര്യങ്ങളും ഉണ്ട്. ചീത്തയായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഈ സോഷ്യൽ മീഡിയ ഉള്ളകൊണ്ട് പക്ഷെ നല്ലതിനൊക്കെ ഉപയോഗിച്ചാൽ നല്ല കാര്യം. അല്ലാതെ കൊറെ കൂടെ എല്ലാവരും ഇപ്പം ഇതുവഴില്ലേ ഇങ്ങനെ വഴി തെറ്റി പോകുന്നത് തന്നെ.
അതെ കുഞ്ഞു പിള്ളോരൊക്കെ എന്തൊന്നും പറഞ്ഞ്. അറിഞ്ഞൂട ശരിക്കും പറഞ്ഞാൽ ഇതിന്റൊരു ട്രാപ്പ് അവർക്ക് അറിഞ്ഞൂടാ പിന്നെ ഈ സ്കൂള അതെ സ്കൂളുകളിലൊക്കെ ഒരുപാട് ഈ ക്ലാസ്സുകളും ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയ ത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ അതുണ്ടോ?
ഇപ്പോഴും ഉണ്ട് പക്ഷെ ആരും ഒന്ന് അതൊന്നും ആരും കാര്യമാക്കുന്നില്ലല്ലോ. ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയ കാരണം അവരിപ്പ അതുമായിട്ടങ്ങ് അഡിക്റ്റ് ആയിപ്പോയി അവർക് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല കാരണം ഇപ്പം കുഞ്ഞു പരിവത്തി എല്ലാരും ഫോൺ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അവർക്ക് ഇപ്പ നമുക്ക് ആയാൽ പോലും നമുക്കും അങ്ങനെ പറ്റത്തില്ലല്ലോ കൂടുതൽ നേരം മാറ്റി. ക്കാൻ നമ്മൾ പോലും അതിന്റെ ഒരു ഇതായി പോയില്ലേ.
അതെ നമുക്ക് പറ്റത്തില്ല. പക്ഷെ നമ്മള് നമ്മുടെ ഏത് ഭാഗത്തിലാ ആ ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയത്. നമ്മള് കുറെ കൂടെ വല്യ കുട്ടിയ പിള്ളോരായിട്ടാണ് ഇപ്പൊ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തായിരിക്കും നമ്മളൊരു ഫോൺ നമ്മുടെ കൈകൊണ്ട് തൊടുന്നത്. പക്ഷെ ഇപ്പൊ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് ആഹാരം കഴിക്കണങ്കിൽ വരെ ഫോൺ.
ഫോൺ വേണം എന്റെ ഒരു കസിന്റെ മോളുണ്ട് ട്ടോ അവര് അവളിങ്ങനെ ആദ്യം എത്രോ മാസപ്പ അവര് അവര് പേരൻസ് പുറത്തു പോയതാ അപ്പൊ ഇവക്ക് ഫുഡ് കഴിക്കാനും എല്ലാത്തിനും ഫോൺ വേണം ഫോൺ ഇല്ലാതെ പറ്റ തയില്ല പക്ഷേ ന്ന് വെച്ചാ അവള് സംസാരിച്ച് കെ രുന്നേ ഇപ്പം ആറു വയസ്സുണ്ട് സംസാരിക്കത്തതേ ഇല്ല സംസാരിക്കത്തതും ഇല്ല. എന്താ ഫിസ് തെറാപ്പിയക്കെ ചെയ്തൊണ്ടിരിക്കുവ കൊച്ചിന് കാരണം അത്രത്തോളം ആള് അതിൽ ആഹ്
അതെ അഡിക്റ്റ് ആയി പോയി ഫോണിന്.
അത്രത്തോളം ആ കൊച്ച് അതിന് അഡിക്റ്റ് ആയിപ്പോയി അതിന് അപ്പൊ അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. കുഞ്ഞു പരുവത്തില് അന്ന്വച്ച പേരൻസ് അ ത് അത് കൈ കൊടുത്തിതായി പോയി അതുകൊണ്ട് അവളെ കുറ്റം പറയാൻ നമുക്ക് പറ്റത്തില്ല. അതിനെന്തോന്ന പോല അറിയാത്ത മ്
ആ അതെ നമുക്ക് പിള്ളേരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അവർക്ക ഒരിക്കലും ഇങ്ങനെരു സംഭവം ഈ ലോകത്തുണ്ടെന്നോ അല്ലെങ്കിൽ ഇത എങ്ങനെ ഉപയോഗിക്കണന്നു അവര് ജനിച്ചു വീഴുന്ന സമയത്ത് അവർക്ക് അറിഞ്ഞുടാ. അപ്പൊ നമ്മളല്ല എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കി ഇപ്പ നമ്മളെവടെങ്കിലും പൊറത്തിരിക്കുമ്പോ മോനെ എന്റെ ഫോണിങ്ങെടുത്തോണ്ടവാ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർക്ക് ഇതിലൊരു ക്യൂരിയോസിറ്റി ഒണ്ടായിട്ടാരിക്കും അവരതിനോട് കൂടുതലങ്ങ് ഇൻവോൾവ് ആവുന്നത്. പക്ഷേ അതിലൊക്കെ ഒള്ളൊരു പ്രശ്നങ്ങള് പിന്നെയാ വരുന്നത്. അതായതത് അവരങ്ങനെ കം ആഹ് അവരുടെ ഒരു ചെറിയ പ്രായം എൻജോയ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല പൊറ ത്ത് പോയി കളിക്കാനോ അല്ലെങ്കി ഇപ്പം വേറെ കാര്യങ്ങളില് ഇപ്പം പൊറത്ത് നമ്മടെ അടുത്തിരിക്കുന്ന ആള്ടെ ഒരു സഹജീവി സ് സ്നേഹോ അങ്ങനത്തെ ചെറുതിലെ വളർത്തിയ എടുക്കേണ്ട കാര്യങ്ങളൊന്നും ആ കുട്ടികളിൽ വരുന്നില്ല.
കാരണം അവര് നോക്കുമ്പോ പേരൻസ് ഇപ്പോത്തെ പേരൻസും അങ്ങനെയല്ലേ ഫോ എപ്പഴും ഫോണില്ലല്ലേ അപ്പോ അപ്പേ പുള്ളാര് നോക്കുമ്പോ അവരും ഫോണില്. അപ്പോ അവർക്കും അതിനോടൊരു താല്പര്യം വരുത്തില്ലേ
ആണെടി നീ പ
അതുപോലെ പേരൻസ് അത് കൊടുത്ത് ഇതാക്കുല്ലോ അപ്പോ അവർക്ക് പകുതി അവര് വിചാരിക്കും ഫോണ് ങ്ങോട്ട് കൊച്ചങ്ങ് ഇരുന്നോളും അപ്പോ അവർക്കത് കൂടുതലൊരു എന്താ എന്താ നോക്കണ്ടല്ലോ. അവർടൊരു എന്തുവാ ജോലി തീർക്കാനും ഇതിന് വേണ്ടിയിട്ടൊക്കെ പുള്ളരെ ഫോൺ കൊടുത്തങ്ങിരുത്തും. പിന്നെ കൊറേ ഉം കൊറേ നാള് കഴിയുമ്പോഴാരിക്കും അതിന്റെ ഇതവര് മനസ്സിലാക്കുന്നത്.
ഉം അത് ഈ കുട്ടികൾക്ക്ന്ന് പറയുമ്പം അവർക്ക് നമ്മള് ഇങ്ങനെ അവര് കൂടുതൽ നമ്മളെ ജോലികളിലൊക്കെ ശല്യം ചെയ്യുന്ന അവസരത്തിലാണ് നമ്മള് ഫോൺ കൊടുത്ത് അവടെ ഇരുത്തുന്നത് കൊറച്ച് എരത്തെങ്കിലും
അതാണ് അതെപ്പിന്നെ ഉം
ഇങ്ങനത്തെ പ്രശ്നങ്ങളിലോട്ട് മാറും ഇല്ലെങ്കിൽ അവരടുത്ത് നമ്മള് ഇപ്പം ഫോണല്ല ടി വി ആയിരുന്നെങ്കി പിന്നേം കൊഴപ്പില്ല ഇതന്ന് പറയുമ്പോ ഫോണും കൊണ്ട് എല്ലാട ത്തും ഓടാം പിന്നെ പിള്ളേരും ഒളിച്ചിരിക്കും ഫോണും കൊണ്ട് അവർക്കറിഞ്ഞൂടാത്ത ഒന്നും ഇല്ല ഇതില്
അത് പിന്നെ പേരൻസ് അത് കൊടുക്കാതിരുന്നാലോ അത് എരട്ടി ഇതായിരിക്കും പേരൻസ് കൊടുക്കുന്നില്ല എന്തെങ്കിലും ഒരു ഇതില് ഒരു സിറ്റുവേഷൻ വന്നിട്ട് കൊടുത്തില്ലെങ്കിൽ അവർക്കങ്ങിപ്പം എന്തുവാ അവര് പേടി ആഹ് പേരൻസിനെ പേടിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യത്തില്ലേ അത് പയങ്കര ഡേഞ്ചറല്ലേ അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ
അതെതെ ഈ കൊച്ചു കുട്ടികളന്നെ ഏഹ് ഫോൺ കൊടുക്കാതിരിക്കുമ്പോഴത്തേക്കും പാരൻസിനെ പേടിയാക്കാൻ വേണ്ടി ഇപ്പ വീടെ വീട്ടിലൊക്കെടറസോള്ള ആണെങ്കിലേ അവടെക്കെ പോയി നിന്ന് ചാടും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തും ചെല പിള്ളേർക്ക് ഇത് നമ്മളിങ്ങനെ ചെ ചെയ്താ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങലുണ്ടെന്നു മനസ്സിലാക്കാതെ ചാടുന്ന പിള്ളേരും ഒണ്ട്
ആഹ് പിന്നെ എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയിട്ട് പിന്നെ വേഷമിച്ചിട്ട് കാര്യണ്ടോ
അതെ ഇപ്പോ ഈ പാരൻസിനാണ് ശെരിക്കും പറഞ്ഞ ബോധവൽക്കരണ ക്ലാസക്കെ കൊടുക്കേണ്ടത്
ആഹ് ചെല്ലാരും അവര്ടെ എളുപ്പപ്പണിക്ക് വേണ്ടിട്ട് ഇങ്ങനെക്കെങ്ങ് ഓരോ ഇങ്ങനെക്കെ കൊടുത്തങ്ങ് ശീലിപ്പിക്കും
അതെ ഇന്റെ വീട്ടന്റെടുത്ത് ഒരു ഇൻസിഡന്റ് ഒണ്ടായത് ഈ വാർത്തെലൊക്കെ കാണിച്ചത് ഈ പിള്ളേര് ഫോൺ കൊടുക്കാതെ ആഹ് എവിടെന്നോടുത്ത് ചാടീന്ന് അത് നിന്റെ വീട്ടിന്റെ അടുത്തായിര്ന്നോ
ആഹ് ഇ സത്യത്തികൊറെ ന്യൂസുകൾ ഇങ്ങനെഎന്നും കേക്കുന്നോണ്ട് അപ്പം ചെല എന്ന് വെച്ചാ നമുക്ക് ചെലത് നമുക്ക് മ്മള്ടെ അടുത്ത സ്ഥലത്ത് തന്നെയാരിക്കും എല്ലാം അങ്ങനെയല്ലേ ഒരു ദിവസ തന്നെ എത്ര ന്യൂസുകളാ കേക്കുന്നത്
അതുകൊണ്ട് പിന്നെ എല്ലാം അങ്ങ് ആഹ് പഷേ
ആഹ് പറഞ്ഞു
അല്ല നീ പറഞ്ഞോ
ആഹ് ഇപ്പൊ ഇവിടെ ഈ അടുത്തൊക്കെ ഈ പിള്ളോരന്ന് പറയ്മ്പഴേ ഫോണി ന് അടിറ്റ ആണ് നമ്മളെ കണ്ടാ പോലും ഇപ്പൊ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന നൊന്നുംഅറി അറിഞ്ഞൂടാവർ
അറിയത്തില്ല ഇതൊക്കെ കൊടുത്ത ട്യാബ് ഇതൊക്കെ കൊടുത്തങ്‌രുത്തും ടിവി ടിവി ഒന്നും അങ്ങനെ കാണാത്തതുംല്ലായിരിക്കുംല്ലേ പിള്ളേരൊന്നും
ടിവി ഒന്നും കാണത്തില്ല ഇപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ച് കാണണ മെങ്കിൽ ഫോണ് തന്നെ വേണല്ലോ പിന്നെ ഇവര്ന്നെ ഇപ്പം കുഞ്ഞു പിള്ളേർക്ക് ഈ ടൈപ്പ് ചെയ്തെടുക്കാ റിഞ്ഞൂടെങ്കിൽ അവര് മൈക്ക് ഓൺ ആക്കിയിട്ട് പറയും അതിന്റെ ഒരു കീവേഡ് പറയും അപ്പൊ ഇത് വെച്ചിട്ടല്ലേ ഇപ്പൊ സോഷ്യൽ മീഡിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവ കാര്യങ്ങൾ അതൊപ്പോൾ അവർക്ക് കിട്ടും കാണാനുള്ളതൊക്കെ
അതാ ഇനി മുന്നോട്ടോകുമ്പോ എങ്ങനെ ആയിരിക്കുംല്ലേ ഒരുതലമുറകളുടെക്കെ അവസ്‌ താ ഇപ്പ ഇപ്പതന്നെ ഇങ്ങനെ ഇനിപ്പൊ മുന്നോട്ടൊക്കെ എങ്ങനായിരിക്കും
പിന്നെ ഉണ്ടടി കൊറെ ഇതിലന്ന്ച്ചാ നല്ലായിട്ടു യൂട്ടിലൈസ് ചെയ്യുന്ന പിള്ളാർക്കെ പ്പം ഒരുപാട് ഭാഷകള് വേറെ പല ഭാഷകള് ഒരു ചെറുതിലെ പണ്ടൊക്കെ കാർട്ടൂൺ കണ്ടൊക്കെ പഠിച്ച ക്കുന്നപോലെ പിന്നെ പിന്നെ പഠിക്കാനും പിന്നെ കുറെ അവരിൽ തന്നെ കൊറേ ക്യൂരിയോസിറ്റി വളർത്തിയെടുക്കാനൊക്കെ പറ്റും നല്ല രീതിയിൽ പക്ഷെ എല്ലാ കുട്ടിൾക്കും അത് അങ്ങനെ വരണം ന്നില്ലല്ലോ ചെല പിള്ളേര് ങ് അഡിക്റ്റായി പോയിട്ട് ഒരു നെഗറ്റീവ് വേയിലങ്ങ് പോവും
പോവും പിന്നെ ചെലർക്കത് നല്ലയ് പിന്നെ എന്താ ഇപ്പ നമ്മൾടെ ഇതിലൊക്കെ നടക്കുന്നത് ഫുൾ നമ്മള് ക്കുന്ന എല്ലാം എന്താ കേക്കുന്ന വാർത്തകളൊക്കെ വേറെയല്ലേ കൂടുതലും കൂടുതലും ഒണ്ട് നല്ലതൊണ്ട് ണ്ട് എങ്കിലും കൂടുതലും ഇങ്ങനെയുള്ള എല്ലെട കേക്കുന്നത് എന്താ